കേക്കാലോ സുഖമായിട്ടിരിക്കുന്നു
ആ മഴ ഒക്കെ ഉണ്ടാ അവിടെ
മഴയാണല്ലോ
ആഹ് ഇവിടെയും ഇന്ന് നല്ല മഴയാ
ആണല്ലേ
പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല ശക്തിൽ ഇങ്ങനെ പെയ്തൊണ്ടിരിക്കയാ
പേര് പറയില്ല
ഫു ഉച്ചക്ക് ഫുഡൊക്കെ ആയാ
ഉച്ചയ്ക്ക് ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നു
ആഹ് ഇവിടെ എല്ലാം റെഡി ആയിരിക്കാ
വെച്ചൊണ്ട് ഫുഡൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നു
ഉം ഞാന് കായ്പക്കാ ഉപ്പേരി പടലിങ്ങ കറിയൊക്കെ വെച്ച
ഒക്കെ ഒരു പടവലങ്ങാ അതൊ
ആ ആഹ് പൊതുവേ പിള്ളേർക്ക് പറ്റ പച്ചക്കറിനോട് താല്പര്യമില്ല ഞങ്ങങ്ങള് പച്ചക്കറി തന്നെ കൂടുതലും ഉപയോഗിക്കാറ്
എല്ലാരും പിള്ളേരെല്ലാം സ്കൂളിൽ പോയോ
ആ അവര് കാലത്തെ പോകും സ്കൂളൾ ഉള്ള ദിവസം ജോലികളെല്ലാം നേരത്തെ കഴിയും സ്കൂളൾ ഇല്ലെങ്കിൽ പിന്നെ അവരെ പി പിന്നാലൊക്കെ നടക്കുന്നതോട് പൊതുവെ ടൈമ് പിടിക്കും എല്ലാതും ആയി കിട്ടുമ്പോഴത്തേന്
ഉം വെള്ളിയാഴ്ചത്തെ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ വെള്ളിയാഴ്ച അവധിയല്ലായിരുന്നോ
ആ വെള്ളിയാഴ്ച അവധിയായപ്പോ ഞാൻ എൻറെ വീട്ടു പോയി രണ്ടു ദിവസം ഉം ഉമ്മടെ ഉപ്പേടൊക്കെ പോയി കൂടെ നിന്നിട്ട് സൺഡേ പോന്ന്
ആ അഹ് പിള്ളാരും കൂട്ടിക്കൊണ്ടു പോയി
ആഹ് എല്ലാരുംങ്ങൂട്ടെ എപ്പോഴൊന്നും പോവത്തില്ല ഇതുപോലെ അവധി കിട്ടുമ്പോ മാത്രേ പോവാൻ കഴിയുള്ളൂ കുറച്ച് ദൂരാണ് പോവണമെങ്കിൽ അപ്പം ഇതുപോലെ അവധിയൊക്കെ കിട്ടുമ്പോ മാസ ത്തിലേക്ക് ഒരിക്കൊക്കെ തന്നെ പോകത്തുള്ളൂ
നല്ല അവർ പിള്ളേർ ഡെയിലി സ്കൂളിൽ പോകുന്ന കൊണ്ട് ഇങ്ങനത്തെ അവധി വരുമ്പോഴേ പോകാൻ പറ്റ
പോവാൻ പറ്റത്തുള്ളൂ ആഹ് പിന്നെ അടുത്താണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പോവാം ഇത് ദൂര സ്ഥലണ് നമ്മള് ബസ്സിനൊക്കെ പോവാണെങ്കിൽ രണ്ടും മൂന്നു ബസ് ഒക്കെ ഇറങ്ങി കേറണം അപ്പൊ അങ്ങനെ പോവത്തില്ല വണ്ടിയൊക്കെ വിളിച്ച് ആഹ് വണ്ടിയൊക്കെ വിളിച്ചിട്ടേ തന്നെ പോവത്തുള്ളു
ടങ്ങി മഴയങ്ങനെ
ബുദ്ധിമുട്ടുമാണ് നമ്മള് ബസ് ഒക്കെ ഇറങ്ങി കയറി അവിടെ എത്തുമ്പോത്തന് ഒരു ദിവസം കണക്കായി പോവും ആഹ് പോവും ഉം നഷ്ടാ അപ്പൊ നമ്മളിങ്ങനെ അവധിയെക്കൊ കിട്ടുമ്പോ പോവും ആഹ് അപ്പൊ എപ്പോഴും പോ പോകുമ്പോത്തന്നെ ഇതുപോലെ താമസിക്കുന്ന രീതിയിലേ പോകത്തുള്ളൂ വന്നു പോകുന്ന രീതിയിലൊന്നും പോകലേ ഇല്ല
ആഹ് അപ്പ എന്നാലല്ലേ അവർക്കും ഒരു സന്തോഷം
ഉം അവിടെ ഇനി വീട്ടില് വലിയ കുളൊക്കെ ഉണ്ട് അവർക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ വർഷക്കാലമൊക്കെ നല്ല വെള്ളമൊക്കെ കെട്ടി നിക്കുമ്പോൾ അവർ നീന്തല് പഠിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ എന്താണ് രണ്ട് ബോട്ടിന്റെ ഇടയിൽ തുണിയൊക്കെ വെച്ച് കെട്ടിട്ട് അങ്ങനൊക്കെ രീതിൽ വെള്ളത്തി കളിച്ച് പോരും അല്ല എട്ടൊമ്പത് വയസ്സൊക്കെ ആയ പിള്ളേര് തന്നെ
ആണല്ലേ ആഹ് അവർക്ക് അത് ഒരു രസമായിയിക്കുമല്ലോ
രസായിരിക്കും വെറുതെ വെള്ളത്തിങ്ങനെ കളിക്കാൻ ഇവി ടെന്ന് വന്നനെ പോകാറില്ലന്ന് അപ്പ വീട്ടില് മു മുറ്റത്ത് മുറ്റം കഴിഞ്ഞാൽ തന്ന കുളാണ് അങ്ങനെയാണത് കിട്ടിട്ടുള്ളത് അവന് വേലിയ ബ്രാദ തന്നെ ഇതുപോലെ മത്സ്യങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് കിട്ടിയിരുന്ന് കുളാരുന്നു അത് അങ്ങനെ ത ത്തോട് ബായിങ്കര ഇഷ്ടാ മീൻങ്ങളോടൊക്കെ മീൻ പിടിക്കുന്നതും വളർത്തുന്നതും അങ്ങനത്തതൊക്കെ അപ്പ അങ്ങനെ അവന്റെ താല്പര്യപ്രകാരം ഉണ്ടാക്കിയതായിരുന്നു വലിയൊരു കുളം
ആ ഇവിടെയാണ്ട് വെള്ള ചാട്ടം പോലത്തെ ഒരു ഇത് ഒരു കുത്തൊഴുക്ക് ചാടുന്നേ ഇത് പക്ഷെ ആ ഇവിടെ കൊ ആ ഇവിടെ പിള്ളേർക്ക് ഇഷ് ഷ്ട്ടാണ് അവര് മഴയാവുബോ പോയിട്ട് അവിടെ പോയിട്ട് കുറെനേരം കളിക്കും പക്ഷെ മഴയാമ്പോ എന്താ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ മഴപെയ്യുമ്പോഴാ അവിടെ നല്ല വെള്ളം ആവുന്നേ
ആ വെള്ളത്തിന്റെ ഒഴുക്ക് കിട്ടണം എന്നുണ്ടെൽ മഴ പെയ്യേണ്ടി വരും
അതെ വെള്ളത്തിന് ഒഴുക്ക് അപ്പൊ ഭയങ്കര രസാണ് നമ്മടെ ആ ഇവിടെ നിന്ന കാണം ഒഴുക്കിന്റെ ഇത് ബയിങ്കര മഴയേത് പെയ്യുയാണെങ്കിൽ അവിടെ ഒഴുക്കില്ല് ബയിങ്കര രസമാണ് കാണേങ്ങനെ താമ്പൂലം മൊളീന്ന് താഴോട്ട് വീഴുന്നുണ്ട് ഭയങ്കര രസണ് ഒഴുകുന്നത്
ആ മഴ ഇങ്ങനെ തെയ്യ പെയ്തുകൊണ്ടിരിക്കുമ്പോത്തേനും തെളിഞ്ഞ വെള്ളം തന്നെ നോ വരാറതോ
അതെ അതെ അതെ അത് കഴിഞ്ഞ് ഇപ്പ നമ്മളിപ്പ ആ ഇപ്പ നല്ല തെളിഞ്ഞവെള്ളം നല്ല ശുദ്ധ വെള്ളണ് നമുക്ക് പോയിട്ട് ഒന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും അല്ലാത്ത കൊറച്ച് കൊറച്ചൂടെ കഴിയുമ്പോത്തേനും അവിടെ എന്താ വെള്ളം കുറഞ്ഞൊരു ഒരു ഇതാ ചെളി അടിയാനായിട്ട് തുടങ്ങും അബം പിന്നെ പോവാൻ കൊള്ളത്തില്ല ഇറങ്ങാനൊന്നും കൊള്ളതില്ല
ആ അത് വേനൽ ടൈമില് വെള്ളം സ്റ്റോപ്പ് ആവുണ്ടാവൂലെ
ഇല്ലല്ല ടൈമില് ഇതന്ന ആ ഉഴുക്കെല്ലാം ചെറിയ ഇതാവും അതുപോലെ ഇങ്ങനെ കുത്ത് ഒഴുക്കി വരത്തില്ല ഒഴുകിക്കൊണ്ടിരിക്കും അവിടെ തോടുപോലൊതായോട്ടുണ്ട് അവിടൊകേ ചെറിയതിലുപോവും പഷേ ചള്ളം ഇങ്ങന അടിഞ്ഞാടി ഞ്ഞാടിനിരിക്കുന്നുണ്ട് ഇറങ്ങാനൊന്നും കൊള്ളത്തില്ല ഇല്ല
ആ അപ്പൊ ഈ മഴക്കാലത്തെകൂടുതല്ല് ആളുകൾ അവിടെ പോയിട്ട് കുളിക്കാനും ആസ്വദി ക്കാനൊക്കെ പോവുണ്ടാവൂല
ആ ഓ ആ ഈ നമ്മുടെ വീടിനടുത്ത് ത്തൊക്കെ ഉള്ളത് എന്താണ് ചെറിയ ഇതാ ആ തോടുണ്ട് തോട്ടിലോക്കിട്ട് ഇറങ്ങാ ക്ഷെ ആ മോളിലോട്ട് പോവാണെങ്കിൽ ഇത് പറഞ്ഞപോലെ പൊൺകുട്ടികൾക്കുണ്ട് അങ്ങനെ ഇറങ്ങാനൊ കേട്ടാ രസയിട്ട്
ആ പോറത്തിന്നക്കെ ആളുകള് കാണാനൊക്
ആഹ് ഉണ്ട് അവിടെ നമ്മുടെ ഇവിടെ വ്യൂ പോയിന്റുകളുണ്ട് കുറേ ആ വ്യൂ പോയിന്റുകളുണ്ട് എന്താ സീസൺ ടൈം ആകുമ്പൾ തന്നെ വരുന്ന ഇതുണ്ട് വ്യൂ പോയിന്റുകളുണ്ട് അതായത് അങ്ങ് കൊറേ ദൂരത്തട്ട് ഇവിടെ തേയിലടെ തോട്ടങ്ങൾ പോലത്തെ സംഭവങ്ങളൊക്കെണ്ട് അപ്പൊ അത് കാണാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് വര്
ആ അവിടത്തെ കൂടുതൽ കൃഷി തേയിലായിരിക്കൂല്ലേ
നമ്മടെ വീടുകൾ ചെയ്യുന്നതല്ല എസ്റ്റേറ്റുകാര് ചെയ്യുന്നതാ എസ്റ്റേറ്റ് വലിയ അന്താ വലിയ ഏക്കർ കണക്കിന് തോ ഇത്
ഉം ഉം
തളർത്ത് നിൽക്കുന്ന ഇതൊക്കെ എന്താ നല്ല രസം ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടുക്കെ കേട്ട് നല്ല വ്യൂ ആ നല്ല ആ അങ്ങനെ വ്യൂ എല്ലണ്ട് ഏളമ്പച്ച കളറൊക്കെയാണ് തേലക്കെങ്കില് നല്ല വ്യൂ ആയിട്ട് നല്ല രസവായിട്ട് കാണല്ലോ പിന്നെ മഞ്ഞ് ഇതുപോലെ സമയത്തനെ നല്ല മഴ എന്റെക്കേ പോങ്ങുന്നോണ്ടേ മഞ്ഞു ഓ ഉണ്ട് മഞ്ഞ്മഴൊയ്യുകേപോഴുന്നു മഞ്ഞും മൂടി മല്ലെ വീ ഒരു മോർണിങ് സമയത്തൊക്കെ ആണെങ്കില്ല്
വീട്ടല്ലേ
ആ അതെ അതെ ഉറപ്പായിട്ടും ആ അപ്പത്തേനും നല്ല രസമാണ് മഞ്ഞ് ങ്ങനെ മൂടി എല്ലാ സംഭവ എല്ലാം ഒന്ന് കാണാത്ത പോലെ നല്ലപോലെ മഞ്ഞ് മൂടി വന്നൊക്കെ ഏക്ക
അപ്പൊ ആ ഏരിയയിലൊക്കെ എപ്പഴുങ്ങനെ മഴെക്കെ ഉണ്ടാവുല്ലോ ലേ.
പ്പം എന്താ പക്ഷെ കുറെ ജൂൺ മാസം പെയ്യുന്നത്തരം പെയ്തില്ല പക്ഷെ അല്ല ഈ ഒരു ആഴ്ചയ യിട്ട് വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അത്ര ശക്തിക്കല്ല പക്ഷെ എന്നാലും പെയ്യുന്നുണ്ട്. പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട്.
ഏലം അങ്ങനത്തെ കൃഷിള് ചോളന് അങ്ങനത്തൊക്കെ കൃഷിള് ആഭാഗത്ത് വരുന്നുണ്ടോ.
ഒണ്ടൊണ്ടോണ്ട്.
ഉം
അങ്ങനത്തെ കൃഷിയെലൊക്കെണ്ട്.
ഉം ഇവിടെ ഇങ്ങനെയൊക്കെ തെങ്ങ്, റബ്ബർ, പൂള, വാഴ, അങ്ങനത്തെ കൃഷികളാണ്.
ഉം അവിടെ എന്താ കൃഷി ചെയ്യുന്നേ?
ഇവടെ കൂടുതലും കണ്ട് വരുന്നത് റബ്ബർ തെങ്ങ് വാഴ കപ്പ അങ്ങനത്തെതൊക്കെയാണ് പിന്നെ നെൽകൃഷിയാണ് ധാരാളായിട്ട് വരുന്നത്. നെൽകൃഷി ചെയ്യ്ണ സമയത്ത് നിങ്ങള് പറഞ്ഞ പോലെ ആ ഒരു പച്ചപ്പില് ഫുള്ള്ങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയാണ്. ഹാ രണ്ടുഭാഗങ്ങളും ഇങ്ങനെ ഉം പച്ചപ്പില് നിക്കും ചെയ്യും നടുവിലന്നെ റോഡ്ങ്ങനെ പോവുന്ന്ണ്ട്.
ആഹ് നല്ല രസോയിരി ക്ക് യൊല്ലോ. എളമ്പച്ച കളറിലൊക്കെ നിക്കുമ്പോ അവ്ണ്ടായാ നല്ല ഗോൾഡൻ്റ്ൻ്റെ
ആഹ് ബീതിൻ്റെ നെൽകൃഷി കഴിഞ് കിഴിഞ്ഞാ ലവടെങ്ങനൊക്കെ പാടങ്ങൾല് പൂക്കൾടെ കൃഷിയേള് ചിയ്യാറ്ണ്ട് പച്ചക്കറി കൃഷി ചിയ്യാറ്ണ്ട്. കയ്ഞ്ഞ വേനൽക്കൊക്കെത്പോലെ സൂര്യകാന്തിന്റേത് ചെ യെണ്ടുമല്ലി, അങ്ങനത്തെ പൂക്കളൊക്കെ കൃഷി ചെയ്തീന്നു. അപ്പൊപ്പ അത് കാണാനൊക്കെ പൊറത്തുന്നൊക്കെങ്ങനെ ആളുകള് വന്നാർന്നു. ഞാനൊക്കെ ആദ്യയിട്ട്ങ്ങനെ കാണായിരുന്നു ഇങ്ങനെ പൂക്കൾ കൃഷി ചെയ്യുന്നതൊക്കെ നല്ല ഭം ഭംഗിണ്ടാർന്നു. പൂ പൂത്തുങ്ങനെ നിന്നപ്പത്തേനും കാണാനൊക്കെ.
അതെയോ സൂര്യ രസായിരിക്കും.
സൂര്യകാന്തി ഒക്കെ നമ്മളെ ഉയരത്തിൽ ഇങ്ങനെ ആ ഉയർത്തില് വന്നിട്ടാണ് പൂക്കളിടുന്നേ ഓരു തണ്ടില് ഒര് പൂക്കളെന്ന രീതിയിലെന്നെണ്
ആ അതെ ഫ്ലവർല് അങ്ങനെ നിന്നിട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ ടുവീലെ ഇങ്ങനെ സുര്യകാന്തി പൂക്കൊണ്ട് വിക്കുമ്പഴേ പൂ പൂവോടെ കൂടി ആഹ് നമ്മടെ ഇവിടെ ഇന അങ്ങനത്തെ കൃഷിയില്ലാത്തോണ്ട് ഈ ഫ്‌ളവർഷോ പോകുമ്പം ഒരു ഏരിയാ കവർ ചെയ്ത് ഇവരിങ്ങനെ പൂവോള് കൂടി കൊണ്ട് വെക്കും. അപ്പൊ നല്ല രസാ അപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു അങ്ങനെ ഇതുപോലെ പാടം പോലത്തെ സ്ഥലത് അതങ്ങനെ വെക്കുമ്പോ തന്നെ രസായിരിക്കും ഒത്തിരി എണ്ണം കാണുന്നേ.
രസവായിരിക്കും ആഹ് അതുപോലെ നമ്മളെ ഈ തണ്ണി മത്തന്റെ കൃഷിയയിന്റെ കൂടെ അങ്ങനെ ചെയ്യാ
തണ്ണിമത്തനും ഒണ്ടല്ലേ.
ഉം അതൊക്കെ ആ വേനൽ ടൈമില് നെൽകൃഷി കഴിഞ്ഞിട്ടാണ് അവരുണ്ടാക്കിയത്.
ആഹ് അപ്പൊ നിന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഒട്ടുമിക്ക മിക്ക സാധനങ്ങളുണ്ട് നെല്ലുണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സിന്റെയിതുണ്ട് പൂക്കളുടെയിതുണ്ട്
ആ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ റംമ്പുട്ടാനൊക്കെ ധാരാളം കണ്ടുവരുന്നുണ്ട് ഇപ്പ എല്ലാം സ്ഥലങ്ങളിലും ഇത് തോട്ടം പോലെയൊക്കെ ഇങ്ങനെ റബ്ബർ അല്ല തെങ്ങും തോ പ്പുകളിലൊക്കെ ആ തെങ്ങുംന്തോപ്പുകളിലൊക്കെ ഇപ്പോ കൂടുതലായിട്ട് റംബുട്ടാന്റെ കൃഷി കണ്ടുവരുന്നുണ്ട്
ഒണ്ടൊണ്ട് ഉറപ്പായിട്ടും ഒണ്ട് നമ്മള് ട്രാവല് ചെയ്യുന്ന സമയത്ത് കാണാം ഒത്തിരി അടുത്ത് ഈ ഉണ്ടായിട്ട് ഇവരെ കിളിയൊക്കെ കൊ കൊത്താതിരിക്കാൻ വലയൊക്കെ ഇട്ട് മൂടിയേ
ഇപ്പൊ അതിന്റെ സീസൺ ആയത് കൊണ്ട് തന്നെ നല്ല കായകൾ ചുമന്ന് നിൽക്കുമ്പോത്തന്നെ കാണുമ്പോ ഒരു ഭംഗി
അതൊണ്ട് രണ്ട് ടൈപ്പും ഉണ്ടല്ലോ മഞ്ഞയുടെ ഇതുണ്ട് ആ
ഇവിടൊക്കെ ചുകപ്പ് കളറിലാണ് കാണുന്നത് കൂടുതൽ
ആ ഇവിടെ മഞ്ഞേടെ ഇതും ഉണ്ട്
ആ വീട്ടില് ഇതുപോലെ ഒരു ബഡ് തൈ കൊണ്ടുവന്ന് വെച്ചായിരുന്നു അതൊരു വർഷം ഉണ്ടായി പിന്നെ അത് അതിൽ മേൽക്കുംങ്ങനെ വള്ളി പിടിച്ച് കിടന്നിട്ട് അത് നശിച്ചു പോയി നോട്ടം തട്ട വല്ലാത്ത സ്ഥലത്തായിരുന്നു വെച്ചത് അങ്ങനെ കാരണം മരം നശിച്ചു പോയി
ആ ശരിയാ ഇച്ചിരി ഏരിയ വേണം എങ്കിലേ അത് ഒത്തിരി കായിക്ക
കായിക്കത്തൊള്ള് ആ ഇപ്പ നിലവില് അടക്കാപ്പഴം ചാമ്പക്കയും മാങ്ങയും അങ്ങനയൊക്കെ ഉള്ളൂ
ആ വീട്ടില് അത്രയും പക്ഷെ നമ്മള് വിക്കുന്നൊക്കെണ്ടെങ്കില് നല്ല വലുതായിട്ട് വന്നാലെ നമുക്ക് ലാ
ഉം വീട്ടിൽ അവിടെ അങ്ങനെ ചക്ക മാങ്ങ അങ്ങനത്തക്കെ സ്ഥലം ഉണ്ടോ
ഉണ്ട് ഉണ്ട് ഉണ്ട് മാങ്ങ ഇഷ്ടംപോലെ ഉണ്ട് ചക്ക ഇഷ്ടംപോലെയുണ്ട്
ആ
കേറി പറിക്കാൻ പറ്റാത്തേന്റെ ബുദ്ധിമുട്ടേയുള്ളു ഇഷ്ടം പോലെണ്ട് ആ ആയുണ്ട് പിന്നെ മഴയും കൂടെ പെയ്യുവാണെങ്കിൽ കേയറാനായിട്ട് നമുക്ക് പ്രയാസായിരിക്കും
ആ ഇവിടെ മാങ്ങ കഴിഞ്ഞു പോയി എല്ലാം കൊഴിഞ്ഞിട്ടൊക്കെ പഴുത്തു പോയി ച ഇപ്പോഴുണ്ട് ഈ മഴ മഴ നിന്ന് പെയ്യുമ്പോഴൊക്കെ ചക്കയിലൊക്കെ വെള്ളറങ്ങി മതിരൊക്കെ പോയി തുടങ്ങും പിന്നെ ടേസ്റ്റ് കുറയും കഴിഞ്ഞ ആഴ്ചത് പോലെ ആ ശരി ശരി
ശരിയെന്നാ